ഹലോ
ആഹ് കേൾക്കാവോ?
ആഹ് കേക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം
സുഖായിട്ടിരിക്കുന്ന് ചോമയും ജലദോഷക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു എല്ലാരും.
ഏഹ് മയയല്ലെ അഅതുകൊണ്ടായിരിക്കും അല്ലേ
അതെ അതെ മഴയൊക്കെ കൊണ്ടോത്തിരി യാത്ര പോയായിരുന്നു ഈയിടക്ക്‌ അതാ മാറും നിന്ന സാ പിള്ളേർക്കൊക്കെ മാറി നിന്നതാ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് വന്നതാ എല്ലാടത്തും ഇതു തന്നെയല്ലേ ഇപ്പ മഴയൊക്കെയിട്ട്
അത് തന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ അല്ല പണിയൊക്കെ കഴിഞ്ഞോ ചോറിന്റെയൊക്കെ പണിഴിഞ്ഞോ
പണി ചോറ് വെച്ച് കറിക്കുള്ളത് ആക്കിക്കൊണ്ടിരിക്കുന്നു
ഏഹ് എന്താ കറി ഇന്ന് ഉച്ചക്ക്
കറി ഉച്ചയ്ക്ക് ഇന്ന് ഉം ഇന്നലത്തെ കൊറച്ച് കറി മീൻ കറി ഇരിപ്പോണ്ട് അതൊന്നും പക്ഷെ ആ ഇഷ്ടപ്പെടില്ല തലെ ദിവസത്തെ ഒന്നും വലിയ താല്പര്യല്ല അതങ്ങനെ പോയില്ലപ്പോ പുതിയത് വെക്ക്ന്നോട് താല്പര്യം അതെ പഴയത് പിന്നെ നമ്മളങ്ങ് എങ്ങനെയേനങ്ങനെക്കെ അഡ്ജസ്റ്റ്യ്യും പുതിയത് വരുന്ന ഉച്ചക്കില്ല ഹസ്ബൻഡ് കഴിക്കാൻ വരും ഇപ്പം അവർക്കെ കൊടുക്കും നമ്മക്ക് - അപ്പ പിന്നെ പയ്യെ ചൂടാക്കിക്കെ കഴിച്ചാ മതിയല്ലോ അവർക്ക് നേരത്തെന്നെ കഴിച്ചില്ലെങ്കിൽ അവർക്ക് അസുഖങ്ങളൊക്കെ വന്നാ പിന്നെ പാടല്ലേ അവർക്ക്- എന്നാലും അസുഖാണെങ്കിലും പോവുകയൊക്കെ ചെയ്യോട്ടാ പനിയൊക്കെ വെച്ചോ ണ്ടാണെങ്കിലും ജോലിക്കൊക്കെ പോവുകൊക്കെ ചെയ്യും
ആഹ്
അങ്ങനെ- അങ്ങനെ ഇരിക്കുവൊന്നുവില്ല നമുക്ക് വയ്യാതെ വന്നാൽ തീരെ പറ്റാതെ വരുള്ളൂ പിള്ളേരെ നോക്കി വി ട്ടിലെ കാര്യം എല്ലാം നോക്കണ്ടേ നമ്മള് തന്നെ
അത് തന്നെ അത് തന്നെ
വേറെ ആരുയില്ല ഞങ്ങള് മാത്രം ഉള്ളത് കൊണ്ട് ഈ ഹസ്ബന്റിന്റെ വീ ട്ടുകാരും ഇല്ല എന്റെ വീട്ടുകാരും ഇല്ല ഞങ്ങള് തന്നെയാ താമസം
ആഹ് ഒറ്റക്ക് താമസിക്കുന്നല്ലേ ആഹ് ഇവിടെ എന്റെ ഞാനും ഹസ്ബൻഡും ഒറ്റക്ക് താമസിക്കുന്നതാണ്
ആഹ് മക്കളുണ്ടോ
ഇല്ല മക്കളില്ല
ആഹ് ഞങ്ങളപ്പം എനിക്ക് രണ്ട് പേരുണ്ട് രണ്ട് പേര് ഒരാളിപ്പോ പോയി ഒരാളിന്ന് പോയില്ല അയാക്ക്- വയ്യ അത് വേറെ കാര്യം പിന്നെ ടീച്ചറില്ല ഇന്ന് അവർക്കെന്തോ മരണം ഉണ്ടായിട്ട്- അവരങ്ങ് പോയി അതുകൊണ്ട് അതുകൊണ്ട് ഇന്ന് വിട്ടില്ല വേറെ ടീച്ചറ് വരുന്നുണ്ട് പക്ഷെ അ പുതിയ ടീച്ചർ ആയോണ്ട് അവരെ പരിചയം ഇല്ലല്ലോ അങ്ങനെ ഇരിക്കില്ല പരിചയ ഇല്ലാത്തവരുടെ കൂടെ
ആണോ
ബഹളൊക്കെ ആവും അതിലും നല്ലത് നമ്മള് വിടാതിരി ക്കുന്നല്ലേ ഞാനല്ലെങ്കി ഇവിടന്ന് അവിടം വരെ നടക്കും ഏറ്റോം ഇറക്കൊക്കെയാ അതുകൊണ്ട് പാടാ പോവൻ ഇയാൾ കൈയിന്ന് ഇറങ്ങും ഇല്ല ഇയാക്ക് നമ്മൾ എടുത്തോണ്ട് തന്നെ പോണം കാലു വേദനയാന്നാ പറയുന്നെ
ആഹ് ആഹ് അതെന്താ
നടക്കാൻ മടിയാ നടക്കാൻ മടിയാ ഒരു ദിവസം ഇതുപോലെ ന നട നടത്തിക്കൊണ്ടുപോയെന് പയ്യ ഒന്ന് വീണപ്പം ഞാൻ പറഞ്ഞയല്ലേ ഞാൻ വീഴുന്ന് എന്നെ നടത്തിക്കൊണ്ട് പോയെ എന്തിന വെച്ച് ഭയങ്കരായിട്ട് ദേഷ്യപ്പെട്ട് ചെറിയ ആളാ പക്ഷെ നല്ല നല്ല വല്യ വല്യ വാക്ക ക്ക പറയുന്നെ
ഇപ്പത്ത മക്കൾ അങ്ങനാണല്ലോ വല്യ വല്യ വാക്കുകള നമ്മള് പോലും പ്രതീക്ഷിക്കാത്ത ഓല വായിന്ന് വിഴ
അതെ കുഞ്ഞ് പിള്ളേര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോത്തേക്കും നമുക്ക് വല്ലാത്ത പോലെ നമ്മളൊക്കെ ആഹ് പ്രായത്തി ഒന്നും അങ്ങനെ ഒന്നും പറയേയില്ല അങ്ങനെ ഒരു വാക്കൊക്കെ കേട്ടാ തന്നെ കുറച്ച് കൂടി അറിവായിട്ടായിരിക്കും പിള്ളേരൊക്കെ പിന്നെ പുതിയ ജനറേഷൻ അല്ലേ ഓരോ വാക്കുകളൊക്കെ നമ്മളേലും സ്പീഡായിട്ട് ഫോണൊക്കെ നമ്മളേലും നല്ലയിട്ട് അറിയാം
ഉം ഞമ്മൾക്കൊന്നും ഒന്നും അറിയില്ലാന്ന് തന്നെ പറയും വേണേങ്കില്
ആഹ് അതുങ്ങളൊ ക്കെ തോണ്ടി തോണ്ടി വെക്കുന്നത് കാണുമ്പോഴേ നമ്മൾ ഓർക്കും നമ്മളെക്കാലും നല്ലായിട്ട് അറിയാം
ഓ ഓലെടുത്ത് കൊടുത്താ മതി എല്ലാ കാര്യങ്ങളും ഓല്
ഒരു തവണ കാണിക്കുന്ന കണ്ടാ മതി അതുപോലെ തന്നെ എല്ലാം ചെയ്തോളും പിന്നെ മൂത്ത ആള് കാണിക്കണ കണ്ടിട്ട് മറ്റേയാളും ചെയ്തോളൂല്ലോ എല്ലാം
അതെ അതെ
അതോണ്ട് ഒട്ടുമിക്ക കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കും അതെ ഷെ സത്യവാ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് മറ്റുള്ള മാ മറ്റുള്ളവരും കാണിക്കാണ അവരെ ശ്രദ്ധിച്ചിരുന്ന് എന്നാലും നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിള്ളേര് അത് കാണിക്കുന്ന കാണിക്കണ കാണു മ്പഴ നമ്മൾ ഈ പിള്ളേരൊക്ക ഇതെല്ലാം കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള അറിയുന്ന
അതന്നെ ഞമ്മള് പോലും ശ്രദ്ധിച്ച്ണ്ടാവുല്ല പിന്നെ മഴണ്ടോവ്ടാ
മഴ ഇന്ന് വെളുപ്പിനെ ഉണ്ടായിർന്ന് നേരം വെളുത്ത് ഒത്തിരി കൊറച്ചായിട്ട് ഇല്ലെതുവരെ ഇങ്ങനെ എടക്ക് മങ്ങുന്നുണ്ട് അറിയില്ല എടക്ക്നി പെയ്യോല്ലെന്ന് ഇന്നലെതുപോലെന്നെയായ്ര്ന്നു
ഏഹ്
രണ്ടുസായിട്ട് കൊഴപ്പൊന്നുല്ല വല്യ മഴയില്ല പകല് വൈകിട്ട് ട്ട് രാത്രിക്കുണ്ട്ട്ടോ ഇന്നലെ രാത്രി
ഏഹ് ഇവടെപ്പോ ഉം ഇവടെന്നെലി ന്നൊക്കെയ്റ്റ് വെയ്ലെന്നെ ഇപ്പഴൊക്കെ നല്ല വെയ്ലിണ്ട്
ഉം ആഹ് ഇച്ചിരെരം വെയില് കിട്ടിയാലല്ലെ നമുക്ക് തുണി യൊക്കൊന്നൊണങ്ങിക്കിട്ടുള്ളൂ മഴ പെയ്തോട്ടെ വൈകിട്ട് പെരക്കത്ത് എല്ലാരും കേറി ട്ട് മഴ പെയ്തോട്ടെ
എന്നാലല്ലേ ഞമ്മക്ക് രാത്രിയൊക്കെ സുഖായിട്ട് കെടക്കാൻ കയും കിട്ടുള്ളൂ മൈരി ഒരു വൈകുന്നേരം ആഹ് അതെ അതാ പറയ്ന്നത് ഒരു വൈകുന്നേരം ഒരു അഞ്ച് മണി ആറ് മണിക്ക്ശേഷം മഴ പെയ്തോട്ടേ കൊഴപ്പില്ല
അതെ പണിയൊക്കെ കഴിഞ്ഞെല്ലാരും പെര പെരക്കാത്ത് കെയ്റിട്ട് മഴ പെയ്തൊട്ടെ
അതെ അയ്ന്ശേഷം പിന്നെ മഴ പെയ്താലും കുഴപ്പില്ല ഉം മറ്റേത് ആര്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ ഇത് രാവിലെമയെതാ കുട്ടെൾക്ക് ഉസ്കൂള് പോകാനും ബുദ്ധിമുട്ടെരിക്കും ഉം
അതുപോലെന്നെ ഇവര് ജോലിക്ക് പോകുന്ന ന്താണ് ഇവർക്കെ ഹസ്ബന്റിനാണെേലും ബുദ്ധിമുട്ടാണ് ജീൻസക്കെ നൻഞ്ഞെഞ്ഞ ഒണങ്ങിക്കി ചീഞ്ഞ മണവായിരിക്കുവല്ലെങ്കി
അതെ ജീൻസ്ങ്ങള്പ്പോ പറഞ്ഞേരം ആലോയ്ക്ക്ന്നത് അതൊക്കെ ഒണങ്ങികിട്ടാനാണ് പ്രയാസം അത് പ്പെനി എത്ര മിഷീല്ട്ടാലും ഒണങ്ങിക്കിട്ടാൻ പ്രയാസണത്
അതെ ഞാമെഷീലൊന്നും യൂസെയ്യാറില്ല എന്നാപോലും ഉം ഒത്തിരി കനമുള്ളൊക്കെണെങ്കിൽ ഹസ്ബെന്റിനെകൊണ്ട് കഴിയ്ക്കും അല്ലാതെക്കെയാണെങ്കിൽ വലിയ ക ട്ടികളെ പൊതപ്പൊ ഒത്തിരിവല്യ ജീൻസൊക്കെയാണെങ്കിലേ കഴ്കിക്കൊള്ള ഇവര്ടെ ബാഗി പാന്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഭയങ്കര കനവല്ലേ അല്ലാ വ്ടെപാന്റ് കുയപ്പൊല്ല ബാഗി ഗിപാന്റ് ഭയങ്കരകനവ അതെടുത്ത് പൊക്കാൻതന്നെ എനിക്ക് ശേഷില്ല അതുകൊണ്ട് അത് മാ എത്രിസം ഹസ്ബന്റിനെ കൊണ്ട് കഴികിക്കും ബാക്കിയുള്ളൊക്കെ പിന്നെ കൊയ ഇത് നമ്മള് പയ്യെ കഴുകിയിട്ടാലൊ ണങ്ങിയൊക്കെകിട്ടും കാറ്റു കൊ ണ്ടാണെങ്കിലും ഇത് ഒണങ്ങി കിട്ടില്ല
അതാ പറ്ന്നെങ്ങൻത്തെ ഫാന്റാളൊക്കെ മറ്റേത് ഷഹ് ഉം മറ്റേ ഷാളും ചുരിദാർ പ പാവാട ങ്ങൻത്തൊക്കെ വെയില വെയില് വണുന്നില്ല ഫെന്റൊട്ടിട്ടാതന്നെ വേ ഒണങ്ങി കിട്ടും രാത്രി ഇട്ട രാവിലെ ആവുമ്പോത്തിന് ഒണങ്ങും പക്ഷേ കനള്ള സാധനങ്ങളാണ്
അതെ പിന്നെ നമുക്ക് അത്ര അത്യാവശ്യല്ലാത്ത കാര്യങ്ങളാണെങ്കി പയ്യെ ഒണങ്ങി കിട്ട് കിട്ടിയാ മതിയല്ലേ ഇവർക്ക് പിന്നെ ഡെയിലി പോകുന്നല്ലേ ഇവര് ജോലിക്ക് അപ്പൊ ഇവർക്ക് ഈ സാധനം ഇല്ലാതെ പറ്റൂല്ല
അതന്നെ
ഒന്ന് ഒണങ്ങി കഴിഞ്ഞെഞ അടുത്ത ഉണങ്ങി കിട്ടാൻ പാടല്ലേ
അതെ ഉഹ് ഉംഉം
വൈകിട്ടാണെങ്കി പ്രശ് ഇല്ല ഇപ്പന്നിപ്പോ ആ വെയില്ങ്ങെ തെളിഞ്ഞ്ക്ക്ണൊണ്ട് തുണിയൊകൊണ്ടൈട്ട് വെച്ചേക്ക എടക്ക് മങ്ങുന്നോണ്ട് പെറ്ത്തോട്ടും കൂടെ കണ്ണ് വേണം
അതെ അതെ അതാള്ളത് മുറ്റ് മുറ്റത്ത്ട്ടെയ്ഞ്ഞാ ഇടക്ക്ടക്ക് മുറ്റത്തേക്കും വാണം ഒരു നോട്ടം അട്‌തേത് നമ്മള് കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവും
ചിന്നമെല്ലാം കൊണ്ടയിട്ടേക്കണെ സാധനം അവിടെപോയി എടുക്കണെങ്കി ഇച്ചിരി പാടാ പയ്യേങ്ങ് കേറിപോവാനെ പറ്റുള്ളൂ
അള്ളാ അപ്പൊ അത് ഭയങ്കര ഇടങ്ങറല്ലേ ആഹ് അപ്പൊ ടെറസിറ്റെ മോള് അങ്ങനെ ഷീറ്റ് ഇടീപ്പിച്ചൂടെ
ആഹ് അങ്ങനെ ഞങ്ങളെ റെൻ്റിനാ അവരുടെ ആയോണ്ട് അവര് അവർടെ പഴയവീടായോണ്ട് അവരങ്ങനൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ആഹ് ഞങ്ങളിവിടെ ഹസ്ബന്റിന്റെ ജോലി ആവശ്യത്തിന് വേണ്ടി ഇങ്ങ്മാറിയതാ ഞങ്ങളിവിടെതന്നെ ഒരു വീടു സ്ഥലൊക്കെ നോക്കുന്നുണ്ട് ഹസ്ബൻഡിനി സ്വന്തവായിട്ട് വീടൊക്കെ ഒണ്ടാര്ന്നത് പഷെവര് അവർടെ അമ്മേടെ ഇതായിട്ട് വി ഭാഗവായിട്ട് കിട്ടിയതാ
ആഹ് അങ്ങനെ
അപ്പൊ അങ്ങനെ കിട്ടിയത് അവർടെ അമ്മേടെ അനിയത്തി ഡിവോഴ്സായി വന്നപ്പം അവരങ്ങ് കൊ ട്ത്ത്
ഏഹ്
അങ്ങനെ കൊടുത്തോണ്ട് പിന്നെ ഞങ്ങളിങ്ങ് വേറെ മാറിയതാ അവരും വേറെ മാറി ഞങ്ങളും വേറെ മാറി രണ്ടുപേരുംങ്കൂടെ ഒരുമിച്ച് പോക്ക് നട ഇല്ലന്ന് മനസ്സിലായി ആഹ് ഇപ്പൊ ഹസ്ബൻഡിന് ജോലി ഇവി- ആയോണ്ട് ഞങ്ങളിങ്ങ് മാറി അതൊരു കാരണംകൊ- മാറാൻ പറ്റി അല്ലെന്നാണെങ്കി അല്ലെങ്കി അവിടെതന്നെ നിക്കെണ്ടി വന്നേനെന്ന്
ഉം പിന്നെ പൊറത്ത് ഏഹ് പൊറത്തൊക്കെ പോവോ
പണി
ആഹ് വട പണിയെല്ലാം കഴിഞ്ഞു ഏഹ്
എപ്പഴും പോക്കൊന്നുവില്ല ഈ പിന്നെ ഹസ്ബൻഡ് കയറിരുന്ന ഒരു സമയത്തായോണ്ട് പൊറത്തോട്ട് പോക്കൊക്കെ വളരെകൊറവാ പിന്നെന്തേലും പച്ച ക്കറീം സാനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പൊറത്തോട്ട് പോവും അല്ലാതെ പോക്കില്ല
ഏഹ് സ്പെഷ്യലൊക്കെ ഇണ്ടാക്കൊ ഇങ്ങള്
ആഹ് ഞാറാച്ചകളി സ്പെഷ്യലൊണ്ടാ അല്ലാത്തൂസങ്ങളില് കൊഴപ്പ് സാധാരണ ഒണ്ടാക്കുന്നപോലെ
എന്താ ഞായറാഴ്ചിണ്ടാക്കല്
ഞാറാഴ്ച്ച പിള്ളേർക്ക് ബിരിയാണി ഭയങ്കര കാര്യ പിള്ളേർക്ക് ബിരിയാണി ഇഷ്ടായകൊണ്ട് ഞാൻ നെയ്ച്ചോറുണ്ടാക്കും
ആഹ് ബിരിയാണി ഇഷ്ടൊള്ളോണ്ടിങ്ങള് നെയിച്ചോറിണ്ടാക്കും അത് നല്ലകാര്യം
തട്ടിക്കബിര്യാണി ഈ ബിരിയാണി ഒണ്ടാക്കാൻ വല്യ പിടുത്തുല്ല അപ്പം ഈ കഴിഞ്ഞൂസം
ആഹ്
കഴിഞ്ഞൂസ്സിപ്പ ഞാനത് യൂട്യൂബിലൊക്കെ നോക്കി യപ്പത്തേക്കത് കണ്ട് പഠിച്ച് പക്ഷെ ഒരുതവണ ഒണ്ടാക്കീട്ട് നടന്നില്ലത് കറക്റ്റായിട്ട്
അപ്പീനെയ്ച്ചോറിണ്ടാക്കി കഴിഞ്ഞാ- പിന്നെ മസാല ഇണ്ടാക്കീട്ട് അങ്ങ് താക്കാനല്ലുള്ളൂ മസാല ഇണ്ടാക്കലമ്മള് ചിക്കനൊക്കെയാണെന്നുണ്ടെങ്കി വരട്ടി വെക്കുന്നവാരിങ്ങ് വച്ചാ
ആഹ് ഇതിങ്ങക്ക് ഇച്ചിരി എന്തേലും എരിവ് കൂടുതലൊ മസാല സാലൊക്കെ വരുമ്പൊ ഇത്ങ്ങള് തിന്നില്ല അപ്പൊ പിന്നെ അതും പ്രശ്നല്ലേ കടേന്ന് വാങ്ങിച്ച ആ ടിന്നിനാത്ത് കണ്ടിണ്ടെങ്കി അങ്ങനെ തിന്നോളും അല്ലാതും നമ്മള് വീട്ട് ലൊണ്ടാക്കി ഇച്ചരി എരിവ്കൂടുതലൊക്കാണെങ്കി തിന്നില്ല ന്യൂഡിൽസിനൊക്കെനല്ല നല്ല എരുവേ ഹാഹ് ക മൊത്തം കത്തിയാലും ഇതുങ്ങൾക്ക് ഊതി ഊതി കൊടുത്ത തിന്നോളും നമ്മള് വീട്ടിൽ ഇത്തിരി എന്തെങ്കിലും കറിക്കിച്ചിരു എരിവ എന്തേലും കൂടിപ്പോയാ അത് കഴിക്കാൻ പറ്റില്ല ആഹ് നൂഡിൽസൊക്കെ ഇച്ചിരി എരിവൊള്ള കൂട്ടത്തിലുള്ള പാക്കറ്റ് ഉണ്ടല്ലോ അത് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടവാ ഇതെങ്ങനെ കഴിക്കണന്ന് മാത്രം ഞാൻ ആലോചിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ ഇച്ചിരി എന്തേലും ഒരു എരിവിന്റെ ഒരു സ സൈഡിൽ കൂടെ പോയാ മതി ഇത്ങ്ങൊന്നും കഴിക്കില്ല അങ്ങനെയുള്ള പിള്ളേർ നല്ല നമുക്ക് അത്യായിട്ട് നിക്കാൻ പറ്റാത്ത നൂഡിൽസിന്റെ പാക്കറ്റ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ ഇരുന്ന് നല്ലായിട്ടിരുരുന്നു കഴിക്കും പിള്ളേരുടെ ഒരോരോ കാര്യങ്ങള്
അതെ ഓരോത്തേക്ക ഓരോ പ്രോബ്ലം കളികായിരിക്കല്ലോ കുസൃതി കളിക്കോ കുട്ടിയാള്
ഉം കുസൃതിയ രണ്ടും കൂടെ അടിയാ
ഏഹ് ഇണ്ട്ലേ എല്ലടെ ഇണ്ടത്
എന്തായിര്ന്ന്
അല്ല എല്ലടെയും ഇണ്ടില്ലേ ആ പ്രശ്നംന്നറിയ കുട്ട്യാള് തമ്മില് അങ്ങോട്ടിങ്ങോട്ട് തല്ലൂടല്ലേ നമ്മള് വിചാരിക്കും ഇവിടെ മാത്ര ഇണ്ടാവൂന്നാ അപ്പൊ എല്ലടെ ഇണ്ട് ഉം ഉം ആഹ് ശരി ശരി ഉം എനിക്ക് പണി ഇണ്ട് എന്നായിക്കോട്ടെ